ഹലോ ഹലോ
ഹലോ
കേൾക്കണില്ലേ
ആഹ ആഹ ന്തൊക്കെ
എന്തൊക്കെയാ വർത്താനങ്ങളൊക്കെ
ഉം നല്ല വർത്താനം ഒക്ക ഫ്രീ ആയില്ലേ
ക്ഷണം കഴിച്ചാ ആഹ് ഫ്രീയായി
ഉം ഇല്ല കഴിച്ചി പറ്റില്ല ഇന്നൊക്കെ വൈകീട്ട ഉം ഉന്ന് മോന് ഒറങ്ങാത്തോണ്ടെയ് ഇന്നോൻക്കെന്തോ കുറുമ്പ് പോലെ ജലദോഷം പിടി വീഡിയോ ഉം ഉറങ്ങാൻ കഴിണില്ല തോന്നണു
ആഹ് ആഹ് മൂ കടഞ്ഞിട്ടുണ്ടാവും
ഉം അങ്ങനെരു കൊഴപ്പൊന്നുല്ല ന്ന്‌ണ്ട് ഇന്നലെയാണ് ഇന്നലെ രാത്രിക്കന്ന് ഇങ്ങട്ടാണ് ഇപ്പൊ ഒരാഴ്ചയായിട്ടേള്ളു കാണിച്ചിട്ടൊന്ന് കുറവായിട്ട്
ഉം ഉം ഉം ഇനിപ്പോ ഈ മായായ അങ്ങനെ തന്നെയ്ക്കാരം
ഉം പിന്നെ ഈ നമ്മളെ ഈ കൂട്ടത്തിലാകുമ്പോ ഒരാക്ക് പിടിച്ച അങ്ങനെ പിടി മറ്റുള്ള കുട്ടികൾക്കൊക്കെ ഉണ്ട് അപ്പൊ ഇവനെ എങ്ങനെ എടുത്ത് കൊണ്ടോവോണ്ടേയ്
സ്കൂൾന്ന് കൊണ്ടുവരും എന്നിട്ട് എല്ലാർക്കും അങ്ങട് കൊടുക്കും
ഊം ഇന്റെ രണ്ടാമത്തേന് ഇന്ന് സ്കൂള് സ്കൂൾ രണ്ടു മാസം പൂട്ടിയ സമയത്ത് ഫുള്ള് ജലദോഷം നിന്നിരുന്നു ഓൻക്ക് ഈ ദശേടെ ഓപ്പറേഷൻ ഒക്കെ കയിഞ്ഞ് ഉം ഈ
ക്കെ വരലൊടങ്ങും
ഓൻക്ക് ഈ ദശയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിനിം ഈ അലർജിയുടെ കേട് നല്ല ഉണ്ടോന്
ഉം എന്നിട്ട് സ്കൂൾക്ക് പോകുമ്പോണ് ജലദോഷം തുടങ്ങും പൊടി കൂള് പോ
ആ സ്കൂൾത്തെ പൊടി മേലെക്ക് അടിച്ചു കേറിയിട്ടേ മൂക്ക് കൂടെ
ഉം രണ്ടു മാസപ്പൊ പറ്റെ നിന്നതയിരുന്നു ഇപ്പൊ സ്കൂൾക്ക് പോക്ക് തുടങ്ങിട്ട് പിന്നീ തുടങ്ങി
ആ പിന്നേം തുടങ്ങി ഇവിടൊക്കെ അങ്ങനത്തെന്നെ ആ രണ്ടു മാസം അങ്ങനത്തെ സുഖോന്നും ഇല്ലേയിരുന്നു പിന്നെ പോകല് തൊടങ്ങുമ്പോ തന്നെ ജലദോഷം പനും മാറാതെ ഇങ്ങട് വരും അപ്പൊ പിന്നെ എല്ലാർക്കും ഇങ്ങനെ കിട്ടല്ലേ പിന്നെ വീട്ടിൽ കൊണ്ട പിന്നെ വീട്ട് തോൽക്ക് എല്ലാർക്കും കിട്ടിട്ടേ പോവള്ളു
ഉം ഈ സംഭവത്തിന് ഞാൻ കൊറേ നടന്നു ഓപ്പറേഷൻ ചെയ്യാതെ ഇങ്ങനെയ് ല് മാറോ നോക്കാന് കുറേ നടന്ന് രണ്ട് വർഷത്തോളം മരുന്നായിട്ടും സ്പ്രേ ആയിട്ടും പോയി പിന്നെ അങ്ങനെ ചെയ്യണന്ന് പറഞ് അങ്ങനെ അങ്ങട് ചെയ്തു
ന്നിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിലോ ഗവൺമെന്റ്ന്ന് ചെയ്യേ
പ്രൈവറ്റന്ന്ന്നെ ഗവൺമെന്റിൽ കുറേ നടന്ന് ഒരു ഡൈറ്റ് ഒക്കെ തന്നു ആറു മാസത്തെ ഗ്യാപ്പ് ഉണ്ടായി അപ്പൊ കു ട്ടിക്ക് ഭയങ്കര എടങ്ങാറ് അപ്പഞ്ഞി അത്രയും നമ്മളൊരിത്തിരി ഇതിനെ നോക്കിട്ട് നിന്നിട്ട് അത് ബുദ്ധിമുട്ടല്ലയ്ന്
അതന്നെ
അങ്ങനണ്ട് ഇല്ലായി ഒന്നും ഇല്ലന്ന് തോന്നി അപ്പ അങ്ങനണ്ട് ചെയ്തു ഉം ഓന്റെ തന്നെ സ്വർണണ്ടായിരുന്നു കയ്യില് അപ്പൊ അത് വെച്ച് അങ്ങനെ ചെയ്തു അല്ലാതെ ഓരാൾത് പ്രത്യേകി്ചിട്ട് നമ്മൾ ഓരോ ബുദ്ധിമുട്ടിച്ച് നമ്മളോട് നമ്മള് ചെയ്യ്ണത് തെറ്റായി പോകൂല്ലേ
ആ അതന്നെ ആ ആ ങ്ങട്ട് എത്രിസം നിന്നു അന്നന്നെ കഴിഞ് പോന്നോ രണ്ടീസം നിന്നോ
പിറ്റേ ദിവസാ പോന്നേ ഒരു ദിവസം നക്കണ്ടി വന്നു ഐസി ലൊക്കെ ആയിറ്റ് പിന്നെ പിറ്റേ ദിവസം പോന്നു
ഏ അത് ശരി ങ്ങണ്ട് എത്രായി ബില്ല് തോനെ ആയോ
ഒരു അയിമ്പതിനായിരം അങ്ങനെ ആ അത്രൊക്ക ആയി.
പ്രൈവറ്റിലായിട്ട് കാണം ഗവൺമെൻറിനാണെങ്കി അതൊന്നും വരൂല്ല
ഉം ഗവൺമെന്റി എനക്ക് ഡേറ്റ് കിട്ടിയതിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഒരു ബുദ്ധിമുട്ട് ട്ടോണ്ട് പാവം തോന്നുറങ്ങുമ്പോഴക് ഈ സാ ശ്വാസം കിട്ടാനും അപ്പോ ഓരോ ദിവസ ദിവസം കഴിയുമ്പോൾ ഓരോ ടങ്ങേറ് ൻക്കിങ്ങനെ മനസ്സിൽ ഞാൻ ഞാനും ഓലും പറയും നമ്മളെന്തിനാ ങ്ങനെ കുട്ടിനെ ടങ്ങാറാക്കണേ നമ്മുക്കങ്ങനെ ചെയ്യല്ലേന്ന് റിം നമ്മക്ക് അതൊരു കുറവ് തോന്നി ങ്ങനെ നിന്നാല് പിന്നെ നമ്മക്ക് ക്കും ഒര് എടങ്ങേറല്ലേ ത് കാണുമ്പോ അങ്ങനെ ചെയ്ത് ഞങ്ങക്ക് ഡൈ റ്റും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു ടെസ്റ്റ് ഒക്കെ കഴിഞീന്
ആഹ് ആഹ് ആഹ്
നടന്ന് നടന്ന് നടന്ന് നടന്ന് കിട്ടിയതിരുന്നു അത്
ആ അതെ അ അങ്ങനത്തെ കൊറ നടക്കണേ ഇവിടന്ന് ഓലെ അങ്ങട്ട് അങ്ങട്ടറി അവിടുന്ന്ങ്ങട്ട് റി ഇങ്ങനെ നടന്നു കൊണ്ട് അടക്കണം
ഉം ആ ടൈമിൽ ഇത് ചെയ്യൻ നിക്കാണ് അത്രയും ബസ് ബസ്സിനും അങ്ങനെയൊന്നും ആയിന്നില്ല കൊറ പോയി ഉം പിന്നെ ആ ഓരൊക്കെ പോയി അസറ് പോയോ ഓല് പോയരുന്നില്ലേ ആ എപ്പഴാ പോയിന്നേ
ത്രി പന്ത്രണ്ട് മണിക്ക്
ആ എത്തീല്ലേ
ആ എത്തി
ആ കൊഴപ്പൊന്നുംല്ലല്ലോ
ഏ കുഴപ്പൊന്നുല്ല
ഉം ആ ഒരു സങ്കടം ണ്ടാവില്ലേ ആ ഒരു സങ്കടം ഉണ്ടാവില്ല ഇല്ലേ ഒരാള് ഇങ്ങനെണ്ട് പോയാ ആ ഒരു കുറവ് ഉം ഉം പിന്നെ മക്കള് ഇണ്ടാവോണ്ട് പിന്നെ
പിന്നെ പോകും
ഉം എല്ലാരും സ്കൂള് പോയ്ലെ അവ്ടിം
ഏ
അവിടെ എല്ലാരും സ്കൂളി പോയില്ലേ
എല്ലാരും പോയേ എല്ലാരും പോയി ഇന്നലവിടെ എല്ലാരും ഇണ്ടായിനി ഇന്നിപ്പ ആരുല്ലേ അങ്ങളന്നെ ഉള്ളു
ആ ഒക്കെന്നലത്തന്നെ പോയിട്ടുണ്ടാവില്ലേ ആ ഒക്കട്ത്തട്ത്തില്ലേ
പിന്നെ ഇവിടെ അളിയനും പെങ്ങളും കുട്ടികളൊക്കെ വന്നീനി പിന്നെ മ്മാന്റെ ഏട്ടത്തി വന്നീന് എല്ലാരുണ്ടായിനി ഒക്ക പിന്നെല്ലാരും പോയി
എല്ലാരും എടുത്തെടുത്തില്ല താമസിച്ചാ നാത്തൂനൊക്കെ
ഒക്കെ വന്നതാണേ ഉം
ഉം
ഒക്കെ വണ്ടീം വിളിച്ചു വന്നതാ
ഉം ഇവിട്ന്ന് എന്താ ഇന്നൽത്തെ ഫുഡ്ണ്ടോ
ആഹ് ഇന്നൽത്തെ ഫുഡുണ്ട് ഇന്നലെ മന്തി അൽഫാമൊക് ക്ക കൊണ്ടന്നേനി അപ്പൊ അത്ണ്ടന്ന് പിന്നെ ഉച്ചക്ക് ഞാനും കുട്ടീം മാത്രല്ലേ ഉള്ളൂ വൈകുന്നേരം ഇഞ്ഞോലൊക്കെ വരുള്ളൂ വൈകുന്നേരത്ത് ഞങ്ങളുടെ ബേക്കറി ഇതൊക് ക്കൊണ്ട് ചായക്ക് കൊടുക്കാനേ ഇന്നപ്പോ ഒരു മടി ഓരോ ദിവസങ്ങള് പറഞ്ഞമാര്യേ ചെലപ്പൊരു മടിയാണ് ഇന്ന് ഇപ്പോ അട അടക്കടക്ക് പോകാനാവില്ല എനിക്ക് പക്ഷേ ആയ കന്താൻമുന്നെ ഉച്ചക്കെന്താ ഫുഡ് ഉണ്ടാക്കി
ഞാന് കുട്ടികൾക്ക് രാവിലെ ഫ്രൈഡ് റൈസ് മാതിരി ഇണ്ടായി കൊടുത്തു ഉണ്ടായിരുന്നു അങ്ങനെ വേഗം നി നി കറിം കൂ ട്ടാനുമൊക്കെ ആക്കണേ എനിക്കൊരൊറ്റ ഇതാകൂലോ എന്ന് വിചാരിച്ച് ഇണ്ടാ ക്കാൻ തൊടങ്ങിയപ്പോകരുതിന്ന ആദ്യക്കാരസുഖം എന്തിന് പണി തന്നെ കുട്ടീ കുട്ടീണ്ടാവന്നെ ഇത്ര പോന്ന കുട്ടികളുണ്ടാകുമ്പോ നമ്മൾ എന്തെടുത്താലും അത് പണി തന്നെ
ആഹ് പണി തന്നെ ഇവിടത് ഇണ്ടാക്കി കയോളോം കുട്ടി നിന്നോ
ഓര്ണ്ടാവും ഒമ്പത് മണിവരെ എന്നാലും ഓന് ചെലപ്പോ എന്നെ തന്നെ വേണേ
ആഹ് ആഹ്
ആഹ് അതു ഓങ്ങനെ കൊണ്ടോയിട്ട് ഉം ഇന്ന് ഭയങ്കര കുറുമ്പ് മാതിരി അങ്ങനെ ഉം ഉണ്ടാക്കി കഴിഞ്ഞു അങ്ങനെ ഒരു എട്ട് എട്ടേ മുക്കാലുവരെ നിന്നു ഒമ്പത് മണിക്കാ ഇന്ന് പോണ്ടേ അങ്ങനെണ്ട് ഒപ്പിച്ചു ഉം ഞാൻ അതുവരെ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തയച്ചിട്ടില്ല പിന്നെ ഇപ്പ ഇങ്ങനെ ഓരോ ടിഫിൻ ബോക്സുകളിങ്ങനെ ഫോണിക്കൂടി കാണൂല്ലേ അപ്പ ഇവിടെ കഴിഞ്ഞ ദിവസ സാധനങ്ങളൊക്കെ കണ്ടപ്പോ അങ്ങനെ ഉണ്ടാക്കിയത് എന്നാ ഓരിക്കും അങ്ങനത്തൊക്കെ ഇഷ്ടാണേനും ഒക്കെ തിന്നേം ചെയ്യും വേറൊന്നും വേണ്
ക്കതെങ്ങള് കടേ പോയി വാങ്ങിയോ
ഇല്ല ഇവിടെത്തന്നെ ഇണ്ട് ഇണ്ടായിരുന്നു ഞാൻ അങ്ങനെ പെട്ടെന്ന് കടേ പോണ്ട ഇതൊന്നും ഉണ്ടാക്കാൻ നിക്കൂല നമ്മടെടുത്ത് എന്താ ള്ളേ ഉള്ളത് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റണതാണൊന്നുണ്ടാക്കും
ആഹ് ഉണ്ടാവും
അതിന് ഉണ്ടാക്കണംന്ന്
കടകളൊക്കെ ഇങ്ങക്ക് എടുത്തുണ്ടോ അതാ പോവണോ വിട്ട്
ഇബടെ ഏട്ടൻ്റെ മൂത്തഛന് കടണ്ട് പലചെരക്ക് കടണ്ട്
ആഹ് അപ്പം അയ്ന്നേക്കാരം സാധനം വാങ്ങല്
ഉം ഞ അതിന്നും വാങ്ങും പിന്നെ അവര് സൂപ്പർ മാർക്കറ്റിലല്ലേ അപ്പൊ ചെല സാധനങ്ങളൊക്കെ ഓര് കൊണ്ടുവരേം ചെയ്യും ചെലതൊക്കെങ്ങനെ വാങ്ങും ചെയ്യും. അങ്ങനെക്കെണ് ഉം.
എ ങ്ങളട്ത്തന്നെ സൂപ്പർ മാർക്കറ്റ്.
ആഹ് ആഹ് ൻ കൊർച്ച് ഒരുത്തിരി പോണം.
ഏഹ് അഹ് ശരി കൊറേയൊ അടെ വർക്കയ്യലൊട്ങ്ങിട്ട്.
ആഹ് ഒരുപാട്. ത്ത് വർഷത്തോളം പത്ത് വർഷത്തോളം അവിടെത്തന്നെയാ ഉം.
ഉം.
പിന്നെ ഇപ്പന്തി എന്തി എന്താ അവിടെ കടീല് നിക്കാൻ തന്നെ വെ ക്ക്ണെ ശിര്യയ്ക്ക്ണെ നാസ് ആഹ് ഇത് അങ്ങൻതന്നെണ് ഹൗസ്. ഡ്രൈവർമാര് അങ്ങനെന്നു അല്ല ലേ.
ഏ അല്ല ല്ല ഹൗസ് ഡ്രൈവറൊന്നല്ല ഹൈപ്പർ മാർക്കറ്റ്ക്ക.
ഉം.
അങ്ങന പൊയ്ക്ക.
ആഹ്.
ഇവടെ വൽക്ക് വ വാർപ്പിന്റെ വെയിലൊള്ള്ണ പണ്യാണേ അപ്പൊ അവ്ടാവുമ്പോ പിന്നെ അത് വാണ്ടല്ലോ അ വടെ വെയിലാണെങ്കി വെയിലൊള്ളണം മയേണെങ്കി മയിം കൊള്ളണം.
ആഹ് ശരിയാ.
അപ്പൊ ഒന്ന് പോയോക്കാർഞ്ഞ് അങ്ങനെ പോയതാ.
ഉം ഹും ഇവിടെല്ലോൽക്ക് പിന്നെ അതിഷ്ടെല്ല.
ഏഹ് അഹ് സ്
പോണതെ ഇഷ്ടല്ല ആ ഭാഗം തന്നെ നോക്കൂല.
ആഹ് ആഹ്.
ഇവടെ എല്ലാരും തന്നെ ഇവടെ ഏട്ടന്മാർ. രും അനിയന്മാരും ഇവല ഇവലഞ്ചാൾക്കും അങ്ങട്ട് പോണത്. ഒരേട്ടന് പോയി ഒര് ക്കമ്പത്തില് പിന്നങ്ങനെ ആറു മാസം നിന്ന് പോന്ന്. പിന്നെ നിന്നിട്ടില്ല ഇവടെല്ലോൽക് അങ്ങനെര് താ.
ആഹ് അതന്നെ.
ഉം.
ഓരോര്ത്തെര് ഓരോത്തരെ രീത്യല്ലെ.
ആഹ്.
അല്ല പോകാതങ്ങനെ കജ്ജാണെങ്കി അതെന്നെ നല്ലതൊക്കെ.
ഉം.
പിന്നെ പോകാതക്കാൻ വജ്ജല്ലോര്തിങ്ങനെ പോവ.
ആഹ് ആഹ്. ഏ ഓ ഓ കൊറയാൻ നിക്കുമ്പ പിന്നെ ത്പ്പ.
പറി.
ആഹ് ആഹ്. നമ്മളെത്രങ്ങട്ട് കൂട്ടി മുട്ടിച്ചാലും ചെൽപ്പോ മക്കളും തൊക്കെ ആകുമ് മ്പോ ഓലതില് ഓൽക്ക്പ്പ നമ്മള അവസ് തെന്നറിലല്ലോ അതല്ലപ്പത്തെ ജനറേഷന്. ഉം എന്താ ആരെട്ത്ത കണ്ടു അതുവാണം.
ആഹ് വാണം.
ഉം ന്നും എൻക്കൊരുതാ.
സ്കൂള് നിന്നൊക്കെ ട്രിപ്പ് പോവല് കുട്ട്യളെ
ഇതുവരെ വിട്ടിട്ടില്ല ഇവിടെ ഇവിടുത്തെ ഉമ്മാ അയക്കൂലാരേം
ആഹ് ആയക്കൂല ഈ ചെറിയ കുട്ടികളാവുമ്പോളും ഗതികേടാണ് ല്ലേ പോ ഇവിടേം ആരും പോയിട്ടില്ല ഇതു വരെ പിന്നെ വല്യ കുട്ടിക്ക് ഇപ്പ ഓന് പോകാനാവുമ്പളാ പോയത്
ആഹ്
അങ്ങനെ പോവുമ്പോ അങ്ങനെ പോയ്ക്കോട്ടെ
ആഹ് ആഹ്
സ്കൂൾ ട്രിപ്പ് ഇവിടേം അനുവദിക്കലില്ല
മോൻ പോയിട്ടുണ്ടാവും ല്ലേ
ആഹ് ഓൻ പോയി ഓൻ ഇന്നലെ ലീവ് എടുത്തിന് ഇന്ന് പോയി
ആഹ് ആഹ്
ഇന്നെലെ പ്പ ഇപ്പ പോവല്ലേന്ന് അങ്ങനെ നിന്ന് ഇന്ന്പ്പൊ അങ്ങനെ പോയി. ഞ്ഞ് എന്നാ ആയിക്കോട്ടേട്ടെ എന്നാ
ആഹ് ആഹ് ശരി